ഹലോ ആഹ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ആന്നോ ആഹ് പിന്നെ ഇവിടെ സുഖം തന്നെ അവിടെ മഴയൊക്കെ ഉണ്ടോ
ഇപ്പൊ മഴയില്ല ഇപ്പൊ ചാറീ നിക്കുന്നു
അതെയോ ഇവിടെ ഞങ്ങുടെ ഇവിടെ ഭയങ്കര മഴയായിരുന്നു ഇടിയും കാറ്റും ഒക്കെ ഉണ്ടായിരുന്നേ ഇപ്പൊ മഴ തോർന്നിരിക്കുന്നു അവിടെയോ
ഇവിടെ ഇപ്പോ മഴയില്ല
ആഹ് ആഹ് ചായ ഒക്കെ ആഹ്
ചായ ചായ കുടിച്ചില്ല പാലിനകത്ത് കാപ്പിപ്പൊടി ഇട്ട് കുടിച്ചു ഹലോ എന്താ ഒന്നും പറയുന്നില്ലേ ഹലോ
ഹലോ ആഹ് പിന്നെ അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്
ഇവിട ഇപ്പം നല്ല സുഖമാണ് ഈ സ്കൂളൊക്കെ തുറക്കാറായി വരുന്നില്ലേ
ആഹ് പിന്നെ എങ്ങനെ
ആഹ്
ആഹ് സ്കൂൾ തുറക്കാൻ ബുക്കും പുസ്തകൊക്കെ എല്ലാം മേടിച്ചോ
ആഹ് ബുക്കെല്ലാം വാങ്ങിച്ചു പുസ്തകവും മേടിച്ചു നീ ബാഗ് ഒന്നും മേടിച്ചില്ല
ആഹ് അതിന് പിന്നെ വാങ്ങണം അല്ലേ
ആഹ്
ഇപ്പോ ഓഫറിലൊക്കെ കൊടുക്കുന്നടത്തണ്ടല്ലോ
എഹ് നമ്മളിപ്പ ചുമ്മാ അങ്ങന ഇല്ല പറ്റില്ല പൈസകെ ടൈറ്റ് ആണേ അനുസരിച്ച് വേണം മേടിക്കാൻ. ഇപ്പ എല്ലാം മേടിച്ച് ഇനിപ്പം ബാഗ് കിട്ടുമ്പോ പതുക്കെ സ്കൂള് തുറക്കാറാകുമ്പോഴത്തേക്കങ്ങ് വാങ്ങിക്കാന്ന് വെച്ച്.
ആഹ് അത്ശരി. പിന്നെഹ് പീൻ ഇല്ല മഴേന്നൂല്ലല്ലോ അവിടല്ലെ.
ഇവിടെ മഴേന്നുല്ല ഇവിടെല്ല ക്രിസ്തൽ ക്ലിയർ ആകാശ്വ.
അതെയോ പിന്നെ നിങ്ങളവടെ സ്കൂളിൽ പോകാൻ ഒരുപാട് ദൂരൊക്കെണ്ടോവിടുന്ന്.
ഏയ് ഇവിടെ അത്ര ദൂരൊന്നുല്ല ഇവിടെച്ചിരി അടുത്താ രണ്ട് ബസ്സ് കറിയാതി.
അതെയോ?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
ആഹ് നിങക്ക് സ്കൂൾ ബസ് വരോ വീടിനടുത്ത്.
പിന്നെ സ്കൂൾ ബസ്സൊക്കെ വരും.
വരോ? ആ അന്നേരം സൗകര്യാണല്ലോ പോയി വരാനൊന്നും ബുദ്ധിമുട്ടില്ലല്ലോ.
ം ബുദ്ധിമുട്ടൊന്നുല്ല ഫീസുണ്ട് അത്യാവശ്യം നല്ല പോലെ. ം
പിന്നെ?
പിന്നൊന്നു ഇല്ല.
ം പിന്നെ ആപ്പി യൂസിയ ഏഹ്